ഹലോ
സുഖാണോ
സുഖാണ്
എങ്ങനെയുണ്ട് ഭക്ഷണെലും കഴിച്ചാ
ഭക്ഷണം കഴിച്ച്‌ ഇങ്ങനെ പോണ
നിനക്ക്ത്ര കുട്ടികള്
രണ്ടാൾക്കാര്
രണ്ടേ ഉള്ളൂ
ആഹ
എന്തെല്ലാ ആണും പെണ്ണും അ
ഒരാണ് ഒരു പെണ്
ആഹ് ബർത്താ ബോ
ഭർത്താവും ഇവിടെ ഉണ്ട്
പിന്നെന്താ ഫുഡ് ആക്കീന് ഭക്ഷണം ഇണ്ടാക്കീന്
ഇന്ന് ഭക്ഷണം കുമ്പളങ്ങക്കറിയും മെത്തൽ മീൻ പൊരിച്ചതും സാദാ ചോറും രാത്കൊക്ക് തപ്പ
പെരിപ്പെെരി മന്തി
ആഹ പിരി പിരി മന്തി ലേ നിങ്ങൾ ഏതാ അതൊക്കെ ഉണ്ടാക്കണ്ടുണ്ടോ പിരി പിരി
ആ ഞാൻ എല്ലാ മോഡൽ മന്ത്രിയും ആക്കലുണ്ട് എന്റെ കുട്ടികൾക്ക് പെ പെരി മന്തി മതിന്ന് പറഞ്ഞ പെരി പെരി മന്തി അയിന ഉണ്ടാക്കി
അത് എങ്ങനെ ഇണ്ടാക്കുക പിരീ പിരി പി രീ ഏ ഞാൻ ഉണ്ടാക്കല്ലേ പിരിപ്പിരീ അതെങ്ങനെ ഉണ്ടാക്കാ മന്ദി ഉണ്ടാക്കും
പെരിപ്പെരി മന്യാന്ന് കൂട്ടത്തിൽ എന്റെ കുട്ടികൾക്കും ഭർത്താവിനെ എല്ലാം ഇഷ്ടം
ചെറിയല്ലോ അത് ചെറിയൊരു മധുരവുംണ്ടോ അലോ
മധുരം ഒന്നും ഉണ്ടാവില്ല അല്ലെ പെരിപ്പെരി മന്തിക്ക് എരി കൂടുതലല്ലേ
എരു കൂടുതലാണ് ചെറിയ ഈ ഒരു സോസിന്റെ ഒര് ഇത്ണ്ടാവൂല്ലേ
സോസൊന്നും കൂട്ടുന്നിലാലോ
ഏ
സോസ ഒന്നും ഇതില്പീക്കൂില്ല അല്ല പെരിപ്പെരിമന്തിയില് ഈ കായമുളക്ല്ലേ മുളക്
ആ ഞങ്ങളവിടെ അങ്ങനെ ഇണ്ടാക്കും സോസ് ഒഴിക്കും ഹോട്ടലിലൊക്കെ
സോസൊയിക്കാൻ പാടില്ല പെരിപെരി മന്തിയില്
അത അതെങ്ങനെ ഉണ്ടാക്ക
അത് കായ്മുളക്ല്ലേ പൊടിക്കുന്ന മുളക്
ആ അ
ആ മുളക് ചൂടുവെള്ളത്തിൽ പുതിർത്തി വെക്കാം
ആ ആ
അരമണിക്കൂർ പിന്നെ അത് അയ്ൻ ശേഷം കഴുകിയ എടുത്തിട്ട് മിക്സിൽ ഇടുക അതിനൊന്നി ച്ചി വെളുത്തുള്ളി ഒരു പാട ഒരു ഒരു കൂട് വെളുത്തുള്ളി
ആഹ പിന്നെ
പിന്നെ ഇത് ഒരു കൂട് വെളുത്തുള്ളിയും മിക്സിൽ ഇടുക
ആ അ
പിന്നെ ചെറുനാരങ്ങ നീരില്ലേ ചെറുനാരങ്ങ നീര ഒഴിക്കുക കുറച്ച് വിനാഗിരി
വിനാഗിരിലെ ആ
ആ പിന്നെ ഇത് ചിക്കൻ സ്റ്റൂ ചിക്കൻ സ്റ്റൂ വെകലേ സ്റ്റൂ ചോക്ക് ക്യൂബ് ക്യൂബ് അത് ഇടാ പിന്നെ മല്ലിച്ചപ്പ് പതീന ചപ്പ് അതില്ലാം ഇട്ടിട്ട് കുറച്ച് മുളക് പൊടിയും കൊറച്ച ഉപ്പ ഇട്ടിട്ട് നല്ലവണം മുതിങ്ങനെ അടിക്കുക നല്ല മിൻസം പോലെ അടിക്കാ ആ പേസ്റ്റ് പോലെ അങ്ങനെ എന്തട്ട് പകുതി എടുത്തിട്ട് ഞമ്മള കോയില് പൊരട്ടി കൊടുക്കാന്
ഉം ഉം
വർത്തീട്ട് കൊറച്ച് സമയം അരമണിക്കൂറോളം തണുപ്പിക്കാൻ വെക്കാ പക്ഷെ ഞാൻ ഇന്ന് വെച്ചട്ടില്ല എൻ്റെ ഇന്ന് രാവിലെ ഭർത്താവ് പോയിട്ട് കോയി കൊണ്ടുവന്ന തന്നെ പന്ത്രണ്ടര മണിയായി പിന്നെ കുഴ വെക്കാന് സമയിണ്ടായിട്ടില്ല എന്നിട്ട് കൊറച്ച് ഒരു മിൻ നിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ അതില്ന്നെ കൊഴക്ക നമ്മള പൊരിച്ചമീൻ ഇടുന്ന പോലെ
ഉം ഉം
ഫുൾ കൊഴച്ച് വെച്ചിട്ട് ബാക്കി അവടെടുത്ത് വെക്കും പിന്നാ അരി അരി കൈ അരമണി കുർ കുതിർത്തീട്ട് അത് പൊതുവേ ഏത് മന്തിക്കുവാക്കണല്ല
അതാക്കണം കഫ്സേക്കും മന്തിക്കൊക്ക ആക്കണം
ആ ഏതിനായാലും ആക്കണോല്ല എന്നിട്ട് ഒരു പാത്രടു ട്ടയില് പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം കേട്ടാ അത് ഞാൻ മറന്നൊയിപറയാ മിക്സീല് അടിക്കുമോ എന്നിട്ട് ഒരു പാത്രത്തി സൺ‌ ഫ്ലവർ ഒഴിക്ക എന്നിട്ട് ഉള്ളിയും വെളു ത്തുള്ളിയും ഉ വെളുത്തുള്ളി ചതച്ചിട്ട് ഉള്ളി മുറിച്ചിട്ടു അതിലിട്ടിട്ട് നല്ലാണ്ണം എളക്ക വാറ്റാ അന്നേരം കൊറച്ച് ക്കാ പ്‌സിക്കം ഇടുക അങ്ങനെ ക്യാപ്‌സിക്കം ഇട്ടിട്ട് നല്ലോണം വാറ്റും വാറ്റി കയിഞ്ഞാല് ഈ മസാലയില്ലേ പൊടിച്ച് വെച്ചേ അതു അയലിട്ട് നല്ലോണം വാട്ട വാടികൈഞാ നമ്മളാ അരിയടുത്തിട അരി ഇട്ടിട്ട് നല്ലോണ്ണം എല്ലാം കൂടി എളക്ക എളക്കി കൈഞ്ഞാ നീ എത്രയാ വെള്ളൊഴിക്കല് നീച്ചോറു പോലെ പാർക്കുന്നതാ വെക്കല് സാധാ വെർജോർ വെക്കുന്ന പോലെയ വെക്കല്
അല്ലല്ല ഞാന് എല്ലാകൂടി ഇട്ടിട്ട് സ്വാർതികാന വെക്ക
ആ അത് ഒന്ന് ഒന്നിന് ഒന്നര
ആഹ് അങ്ങനത്തന്നെ ഉം പിന്നെ അയിക്ക് മറ്റേ മല്ലി കുരുമുളക് അ അതൊക്കെ ഇടൂല്ലേ
മറ്റേന് അത് കുരുമുളക് ആവശ്യില്ലാ ഇതിലാവശ്യില്ല ഒരുക്കൂബും കൂടി യും ഞാ ഈ മസാലയിലിടും ചോറിന്റൊപ്പര ഇടും രണ്ട് ക്യൂബ് ഇണ്ടാവൂല്ലോ ഒന്നില് അതും കൂടി എടുത്ത് ആദ്യേ വേണ്ടുവ അയിൽ ഒപ്ഷനില്ലാതൊന്നും പിന്നെ എന്നിട്ട് എല്ലാം ആയി കഴിഞ്ഞാല് ചിക്കൻ എടുത്തിട്ട് അ പൊരിക്കും ഈ മസാലെനോടന്നെ അൽഫാമിന്റെ ഒരു പൊടിയുണ്ട് അതും കൂടി ഞാൻ അയില് പെര
ആ മറ്റ് ഇങ്ങൾ എങ്ങനെയാ ചെയ്യാ റൈഫാൻ ല വെക്ക
ആ അതിലാ വെക്ക അതിലല്ലോണം പൊരിച്ചെടുക്കൂ സൺഫ്ലവർ ഓയിലന്നെ ഇട്ടിട്ട് പൊയിച്ചിട്ട് എന്നിട്ട് ആ മാന്തിന്റെ ചോറായി കഴിഞ്ഞാല് അതിന്റെ മേലെ വെച്ചിട്ട് ചെരട്ടിയില്ലേ
ആഹ്
ചിരട്ട ഗ്യാസില് വെച്ചിട്ട് എല്ലാം കത്തിക്കും കത്തിച്ചിട്ട് ആ മേല വെച്ചിട്ട് തീയോടാക്കിട്ട് ആ തീ അണ ച്ച് കഴിഞ്ഞാല് കൊറച്ച് ഒയര് വെക്കും
ഗ്യാ സൊള്ള
അടുപ്പോട് എന്നോടൊള്ള ഒരു കളിയൂല്ല
അഹ്
അടുപ്പ് തൊടലേ ഇല്ല. എന്നിട്ട് ചേരട്ടന്നെ ഇത് ഗ്യാസ് അടുപ്പിന്റെ മേലെ വെച്ചിട്ട് ഇറുക്കുന്നതിനോട് ഇങ്ങനെ എടു ത്ത് ഇപ്പ്റം വെച്ചിട്ട് പാത്രത്തിൽ ഇടൂ. ആ തീ കണഞ്ഞിട്ട് കൊറച്ച് സൺഫ്ലവർ ഓയില്. ഒഴിച്ചാ പോക വന്നില്ലേ അതെന്നിട്ട് എന്താ.
എത്രയുണ്ട് ഗ്യാസും കുറ്റി.
മൂന്ന് അടുപ്പ് ആ രണ്ടെണ്ണം ഉണ്ട് കുറ്റിയും രണ്ടു ഉണ്ട്.
ഇപ്പൊ ഗ്യാസ് കിട്ടാനും പണിയുള്ള ടൈപ്പ് ആണേ.
അല്ല എനക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഭർത്താവിന് ഒരു പോലീസായിട്ട് നല്ല ചങ്ങാതിയാ. അതുകൊണ്ട് എന്റെ അഥവാ തീർന്നു കഴിഞ്ഞാല് ആ പോലീസ് അപ്പാട് വാങ്ങി തരും.
ഏഹ്.
അങ്ങനെ ഒരു ഉപകാരമുണ്ട് ഒരു നൂറു റുപ്യ അധികം ആവുന്നേ ഉള്ളു.
ആ അത് കുഴപ്പമില്ല.
പുകയടുപ്പിന് ദമ്മിടും.
ഉം ഉം.
അങ്ങനെയാണ് ഈ പെരിപ്പരി മന്തീന്ന് പറയുന്നത്, പിന്നെ തക്കാളി സോസും പിന്നെ . അ പതക്കുന്ന വെള്ളത്തിൽ മുട്ടിയിട്ട് വെച്ചിട്ട്ക്ക ചെറിയ വേവ് പോലെ ആയിട്ട് മയോണോസ് ആക്കും. പച്ച മുട്ടേനോട് ആക്കലില്ല ഞാൻ.
നമ്മെ പച്ചമുട്ടനോടാ.
അല്ല കൊറച്ച് പതക്കുന്ന വെള്ളത്തിൽ മുട്ടിയിട്ട് വെക്കും. എന്നിട്ട് മുട്ട പറഞ്ഞിട്ട് കുറച്ച കഴിഞ്ഞാല് എടുക്കും എടുത്ത് കഴിഞ്ഞിട്ട് ഒരു വെളുത്തുള്ളി ഇടും.
രണ്ടു നേരത്തിനും കൂടി ആ ഇപ്പ മന്തി വെച്ചണത്.
ആ രണ്ടു നേരം അങ്ങനെ ന്നെ ഒരു മന്തി ഒരിക്കെ വെച്ച് കഴിഞ്ഞാ രണ്ടു നേരം വെക്കും. എന്നിട്ടും ബാക്കിയാണ് ഫ്രിഡ്ജിലുണ്ട് നാളത്തേക്ക്.
ഏഹ് ഭക്ഷണൊക്കെ കഴിച്ച് കഴിഞ്ഞാ.
ഉം എല്ലാരും കഴിച്ച് എല്ലാരും കിടന്ന് ഞാൻ ഇങ്ങനെയ നോക്ക ക്കുമ്പം നിന്നെകണ്ട്.
ഉം
ഞാൻ അറിയുന്നില്ല നിന്നെ പിന്നെ എന്താ സ്റ്റാറ്റസിന്റെ എല്ലാം എന്തായി? നീ ക്യാഷ് ഇടുന്ന് പറഞ്ഞിട്ട്.
സംസാരം മാറ്റേണ്ടി വരും.
അതെയോ.
ഉം.
പിന്നെ ഇത് നീ വേറെ ഏ ഏത് മന്തിയാ ആക്കാല്.
ഞാന് ഇങ്ങനെ തന്നെയാണ് മന്തി ഉണ്ടാക്കാല് പക്ഷെ ഞാന് പിരി പിരിണ്ടാക്കും. ക്കില്ല എന്നുള്ളു ഞാൻ ചിക്കനായിട്ട് സാധാ മന്തി.
അതേതാ മന്തി അത് പറഞ്ഞ് താട്ടെ അതിന്റെ ഇത് പറഞ്ഞ് തന്നാ.
ഞാനേന്ന് പറഞ്ഞാല് അരി ആദ്യം ഒരു മണിക്കൂർ വെള്ളത്തില് ഇടും. അതേമാതിരിക്ക്ന്നെ സെയിം തന്നെ പക്ഷെ ഞാൻ ഉള്ളി, കുരുമുളക്.
അരി ഒരു മണിക്കൂർ ഇടണം എന്നില്ല അരമണിക്കൂർ മതി.
ഞാൻ ഒരു മണിക്കൂറിടും.
അന്റെ ഇന്ന് രണ്ട് മണിക്കൂർ മറ്റോ ആയിനി ഭർത്താവിന്റെയും. കോഴിയോടെ പറഞ്ഞല്ല അതുകൊണ്ട് രണ്ട് മണിക്കൂറ് വച്ചിന്.
മണിക്കൂറ് ആവണ്ടേ അത് ഊറ്റിക്കാണ്ട് കൊട്ടയില് വെച്ചാ മതിയേ.
ആഹ് എന്നിട്ട് ഞാൻ അങ്ങനെ വെച്ച് പിന്നെ ആ വെക്കാനാവുമ്പം അങ്ങനെ എടു അത് പ്രശ്നം ഇല്ല എങ്ങനെ ആയാലും പ്രശ്നം ഇല്ല വേഗം അല്ലോ. പൊടിഞ്ഞിട്ടൊ ഒന്നും ഇല്ല നല്ല അടിപൊളില് തന്നെ വന്നീന്.
ഏഹ്.
പ്രശ്നമൊന്നും വന്നിട്ടില്ല അന്നേരോ നീ എങ്ങനെയാ വെക്കല്.
ഞാന് ഒരു മണിക്കൂർ ഇടും.
ആഹ്
ഇഞ്ഞ്ട്ടത് ഊറ്റി വെക്കും അപ്പോതി
മസാല ഞാപറ്ണിലെ കുരുമളക് മല്ലി കറാമ്പൂവ് കറാമ്പട്ട ഏലക്കായി
ആഹ്
ചെറ്നാരങ്ങ
ആഹ് അതിലെവിടെടൂ
ഒ എൻ സ് അന്ന സൺഫ്ലവറ് ഒയിച്ച്ങ്ങാണ്ട് അരിതാ തൾപ്പിക്കാൻ വെക്കണതില് വള്ളത്തില്
അരിട്ട മനസ്സിലൈട്ടില്യാ ഇതെല്ലം ബാറ്റ്ലാ അതില്
ആഹ് ഉള്ളി വാട്ടും
ഞാ ആദ്യായിട്ട് ഏട്ട് ട്ടാ
ആഹ് ഇന്ന സൺഫ്ലവർ ഒ ഒയിച്ച്കാണ്ട് ആദ്യം സവാ സവാള ടും സവാള ഇട്ട്ട്ട് ഐക്ക് മറ്റേ ഏലക്കായി ഗ്രാമ്പൂ കറാം പട്ട കുരുമുളക്
തെലാതോണ്ട് ഞാ ഒയ് വാക്കി ഇതിലൂണ്ടത്
ഹേ കുരുമുളക് ഇങ്ങണ്ട് അത് വെച്ച്കാണ്ട് വാട്ട്അ
ആ് വാട്ടീറ്റ്‌
വാട്ടീറ്റ്ഞമ്മള് എന്ത ആ ഐരിഐക്ക്ട്അ
ആഹ്
ന്ട്ട് ഉപ്പും പിന്നെ അമ്മളത് ആഹ് ഒണക്ക നാരങ്ങിട്ട്ക്കാണ്ട് ഓടിയക്ക ഇങ്ങട്ടഅഅ് ഒന്ന് ണ്ടാവോല്ലോ വേവോല്ലോ വെന്ത്ട്ട്
ത്തേക്ക് കോയി എന്താക്ക
കോയി ഇതേമാതിരി എന്താ ഉണ്ടാക്ക്ണ് അൽഫാമോ അൽഫാമിന്റെ മസാലണ്ടാക്കും മല്ലിച്ചെപ്പ് പൊതീനക്കെ അരച്ച് ങ്ങാണ്ട്
ഞാമക് ഞാഎട്ക്ക്ന്നവർക്ക് ആയിമുറ്കിന്റെന്നെ
ആഹ് അതെ സെയിം
സെെമെന്നേ
സെെമാണ് ഇങ്ങളത് ഒണക്കമൊ ളകാണ് പക്ഷെ അമ്മളത് ഒണക്ക മൊളകല്ല
പച്ചമൊളകാ
പച്ചമൊളക് പച്ചമൊളക്
ഞാ ആഹ് ഏഹ് ഞാം മൊളക് ഇടും ഐന് പകരം നിങ്ങള് പച്ചമൊളക് ഇടും
ആഹ് പച്ചമുളക് പക്ഷെ പച്ചമുളകിന്റൊപ്പം ചെറിയുള്ളി ഇടും വെളു തുള്ളി അഞ്ചി
ആഹ് ങ്ങനെ മോൾ നല്ല ടേസ്റ്റാ ഇത്
ആഹ് നല്ല ടേസ്റ്റാ
എന്ന ഒരൂസം ഇത് വെച്ചോക്കണ വല്ലോ
ന്ന്ട്ട് അയ്ക്ക് മല്ലിച്ചപ്പും തക്കാളിടൂല മല്ലിച്ചപ്പ്
ഉള്ളീംവെളുത്തുള്ളിം മാത്രം
ചെറിയുള്ളി ചെറി ചെറിയഉള് ചെറിയുള്ളി വെളുത്തുള്ളി ഉം ആഹ് വലിയത് സഅ്തല്ലെ സവാളല്ലേ വലിയുള്ളി മറ്റേ ഇന്നാ ഓക്കെ